ഹലോ
ആഹ് നീ ഫ്രീ ആണോ
ആഹ് തെ ഫ്രീയ്യ
ആഹ് കാര്യം ത് കാര്യം അന്വേഷിക്കാൻ വേണ്ടിട്ടായിരുന്നെ
ആഹ് അതേലേ എന്തറ്റി പറഞ്ഞോ
കാ ലോണിന്റെ കാര്യങ്ങളൊക്കെ കാർ ലോണൊക്കെ ല്ലേന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു കാറിലോൺൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ജസ്റ്റ് ഒരു പ്ലാൻ ണ്ട് അല്ല ഒന്ന് റീ പേ എ പുതിയത് എടുക്കാന്ന് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട്
എക്സ്ചേഞ്ച് ല്ലേ ആഹ് ആഹ് ആഹ്
ടിയാഗ ഉണ്ട് ടിയാക എക്സ്ചേഞ്ച് ചെയ്തിട്ട് കുറച്ചുടെ ബെറ്റർ ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് എടുക്കാന്നാണ്
അതല്ലേ ഓക്കേ ഉം കണ്ട് വെച്ചണോ നമ്മളിപ്പോ ഞങ്ങള്ച്ച ഫ്രഷ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നയന്റ്റി പെർസെറേജ് ഒക്കെ ഫണ്ട് ചെയ്യാം എത്രയാണോ കാറിന്റെ റേറ്റ് അതിന്റെ നയന്റി പെർസന്റേജ് ഫണ്ട് ചെയ്യാം എക്സ്ചേഞ്ച് ആവുമ്പോ നിലവിലുള്ള കാറിന്റെ മാർക്കറ്റ് വാല്യു നോക്കിയിട്ട് ബാക്കി നമുക്ക് കിട്ടും ബാക്കി കട്ടൊക്കെ ചെയ്യാം ഉം ഉം ഉം തിനിപ്പോ ഫ്രഷ് വണ്ടിയൊക്കെ ആണെങ്കിൽപ്പൊ ഒരു ഡിമിനിഷ്യങ്ങിൽ ഒമ്പത് ശതമാനം ഇണ്ടർ് സൈറ്റിലൊക്കെ കിട്ടും
ആഹ് ആഹ്
ഒമ്പത് ശതമാനത്തിലൊക്കെ കിട്ടും, ഉം അങ്ങനെയുണ്ട് ഫ്രഷാണെങ്കില്. പിന്നെ വെച്ചില ആൾകാര് യൂസ്ഡ് ഒക്കെ എടുക്കല്ലോ?
ആഹ്
സെക്കഡ് കാറൊക്കെ എട്കാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻറസ്റ്റ് കൂടുതലാ.
ആഹ്, സെക്കൻ അല്ല നമുക്ക് ഫ്രഷ്ന്ന എടുക്കാനാണ്, എക്സ്റ്റെച് ചെയ്തിട്ട് ഫ്രഷ ആഹ്
ആഹ, അപ്പൊ ഒരു ഒമ്പത് ശതമാനത്തിന് കിട്ടും, ഫ്രഷ ആക്കാനിച്ചിട്ടാല്ലേ? ആഹ് ആഹ് ഒരു ഏഴ് വർഷത്തോളം ഒക്കെ കിട്ടും.
അതെല്ലേ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തേത് പഴയതിന്റെ ആ വാല്യൂ ആദ്യം അറിയണം, അല്ലേ?
ആഹ് പഴയതിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കിട്ട് അതനുസരിച്ചിട്ട്. എന്തായാലും പുതിയതിന്റെ തൊണ്ണൂറ് ശതമാനമാണല്ലോ കിട്ടുക? അഹ് പഴയതിന്റെ റേറ്റ് ബാക്കി ഫണ്ടായിട്ട് കിട്ടും, അങ്ങനെ
ആഹ് അപ്പൊ പഴയതിപ്പം നിങ്ങൾ മുഖേന ചെയ്യേണ്ടി വരോ, അല്ലെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണോ, അങ്ങനെയാണോ?
പഴതിപ്പോ, ഞങ്ങള് ശരിക്കും പറഞ്ഞ എക്സ്ചേഞ്ച് പൊതുവെ എടുക്കലില്ല. ഞങ്ങളടുത്തില്ല, പക്ഷെ ഞാൻ പൊതുവെ ഇങ്ങനെയാണെന്നുള്ളത് പറഞ്ഞതാ. നമ്മൾ അങ്ങനെച്ച ഫ്രഷ് എടുക്കാൻ ചെയ്യാം, പിന്നെപ്പ നിലവിലെ തന്നെ ഫിനാൻസ് ഉള്ള വണ്ടി ഉണ്ടാവുമല്ലോ, ഇപ്പൊ നമ്മൾ രണ്ട് വർഷമൊക്കെ ഫിനാൻസ് അടച്ച വണ്ടി.
ആഹ!
ആഹാ ആഹാ അതിൽ തന്നെ നമുക്ക് റീ ലോൺ ചെയ്യാം, ചില ആൾക്കാർക്ക് ഫണ്ടിന്- ആവശ്യണ്ടെങ്കില്. അതില് തന്ന റീലോണായിട്ട് ചെയ്യാം, അതായത് ഇപ്പോ നമ്മൾ ഉപയോഗിച്ചൊണ്ട് ഫിനാൻ- ചെയ്തണ്ടിരിക്കുന്ന കാരണം ഇപ്പോ, ഒരു അഞ്ചു ലക്ഷം ഒക്കെ ഉണ്ടെങ്കില്, അതിന്റെപ്പോ നമുക്ക് നൂറ്റി എൺപത്- ശതമാനം, ഒരു ഒമ്പത് ലക്ഷക്കെ ലോണായിട്ട് തരാം.
അങ്ങനെ, ആഹാ!
നിലവിലുള്ള ക്ലോസി ഇപ്പ നാല് ലക്ഷക്കെ നമുക്ക് ഓൾറെഡി ഉള്ള- ലോൺ ക്ലോസ് ചെയ്യണ്ട് അത് ക്ലോസ് ചെയ്തിട്ട്. ബാക്കി അഞ്ച് നമുക്ക്- എടുക്കാലോ? ഉം, അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനത്തെ ലോണൊക്കെ നമ്മള് ചെയ്ത കൊടുക്കല്. ഉം ഉം, കറക്റ്റ് അളവെക്കെണോ? ആഹ! ഇതിന്റെ കാര്യങ്ങൾ- ഇങ്ങനെയാന്നാണ്.
ഉം! നമുക്കിപ്പോര് ഒരു കാർ ലോണ് ഇപ്പോ നിലവിലിപ്പ നടക്കൂലല്ലേ? അപ്പോ അങ്ങനെയാണെങ്കില്-
ആഹാ അത് നമക്ക് ബുദ്ധിമുട്ടാ, അതിപ്പ നമ്മള്- ഷോറൂമിൽ തന്നെള്ളോരോട് പറഞ്ഞില്ലേ, അവര് ആൾക്കാരുണ്ടാവല്ലോ, അവര ന്നാക്കിത്തരല്ലോ. അവരന്നെ ആക്കിത്തരും. ഉം എക്സ്ചേഞ്ച് ഷോറൂമാരെന്നെ- എടുക്കണ്ടാവുമല്ലോ.
ഉം, നമ്മളെ വണ്ടിപ്പോ അത്ര ഒരുപാടന്നായി, ഒരുപാടന്നായി- പില്ലേ പിയാകോണ്.
അതെ, അതുകൊണ്ട് മാറ്റുന്നത്. ആഹാ!
ആ അത് ഫുൾ ഓപ്ഷൻ അല്ല, പിന്നെ ഡാമേജസ് ഒക്കെ ഉണ്ട്, ഇപ്പ അവരന്നെ അവിടെയും- ഇവിടെയൊക്കെ കൊണ്ടുപോയി- തട്ടിക്കും. അതെ, ഉം ഉം, ഹസ്ബൻറ് ഒക്കെ- എടുത്തിട്ടുണ്ടേ പിന്നെ ഒരു മുട്ടറപ്പാ. അപ്പോ, ആഹാ അവിടെവിടെക്ക- പൊളിഞ്ഞപ്പോന്ന്, ചേഞ്ച്- ചെയ്യണന്ന് വിചാരിച്ച്, പിന്നെപ്പ ആള് കൂടാണ്. അപ്പ ബ്രദറിന്റെ മാരേജക്കെ കഴിഞ്ഞപ്പോ ആള് കൂടണ്, അപ്പോ കുറച്ചൂടെ വലിയ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഫാമിലി- ആയിട്ടക്കെ അവിടെ- പോവാന്നുള്ളരു കോൺസെപ്റ്റ്- ഉണ്ട്, അതാണ് ഉം, കുറച്ചുകൂടെ- ബെറ്ററാണുള്ളത്. ഉം, മിറ്റത്തു രണ്ട് വണ്ടിയൊക്കെ- എടുക്കണല്ലോ?
ഉം!
അങ്ങനെ ഇപ്പം, ഹോം ലോണ ഒക്കെ ഇപ്പ, നോക്കൊണ്ടിരിക്കയാണ് ഇപ്പോ.
ഹോം ലോണ് ങ്ങക്ക് ന്തിനാ വീട് വെച്ച് മാറാന?
ഓ, വീട് വച്ച് മാറാൻ തന്നെയാണ്.
അതെ, ഇപ്പ തറവാട്ടിലാണല്ലോല്ലേ?
എന്നാ തറവാട് പുതിയ വീട് തന്നേണ്, ഞങ്ങളെ മാരേജിന്റെ ഒരു, ഫൈ ഒരു എയ്റ്റ് ആ എയ്റ്റ് ഇയർസ് ആയിണ്ടാവും. അത്രായിട്ടേ ഒള്ളൂ ഉം അത്രായിട്ടേ ഒള്ളു. അപ്പ നന്മക്ക് ഏട്ടന്റെ ഹസ്ബൻറിന്റെ പ്ലാനുള്ളൊരു- വീട്ണ്ടാക്കണം ന്നുള്ളൊരു ഐഡിയണ്ട് ആള് എൻജിനീയറാണല്ലോ അപ്പോ അയിന്റെ ഒരു പ്ലാനില് അങ്ങനെ ഉണ്ടാക്കാന്നുള്ളതില്. അങ്ങനെ ഞങ്ങള് ഹോം ലോൺ ഇങ്ങനെ, നോക്കികൊണ്ടിരിക്കുന്നുണ്ട്. അറിയില്ലല്ലല്ലേ എവിടെ ബെറ്റർ ഓപ്ഷൻന്ന് അറിയാവോ? എവിടെയ ബാങ്കിൽന്നൊക്കെ?
ഹോം ലോൺ ഇപ്പ, നമ്മള് എസ്. ബി. ഐ, അതൊക്കെ നല്ല റേറ്റ് ഓഫ്- ഇൻടറസ്റ്റ് കുറവായിരിക്കും. എസ്. ബി ഐയിലേ ഇക്കും കൊറവ് ഡിമിഷിങന്നെ.
ആഹാ ഒരു എസ് ബി ഐ ലാ ഏറ്റവും കുറവ് ലേ, ആഹാ അപ്പോ നമുക്ക് കാനറയിലാണ്. അക്കൗണ്ട് ഓൾറെഡി ള്ളത് എൻ. ആർ. ഒ അക്കൗണ്ട്.
അതെല്ലേ, ആഹാ!
വേറെ ഒരാള് പറയുന്നത് കേട്ടു ഈ, നീ ഇത് മഹാരാഷ്ട്ര ബാങ്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ.
മഹാരാഷ്ട്ര ബാങ്ക് ഇല്ല.
കേട്ടില്ലല്ലേ ആഅത് വന്ന് പറയുന്നത് കേട്ടു അത് കൊറ- ച്ച് എന്താ കുറവാണ് സെവൻ പെർസെന്റേജാണ്, നയൻ പെർസെന്റേജാണ്, എസ്- ബി. യില് ഇത് സെവൻ പെർസെന്റേജാണ് എന്നൊക്കെ- പറയുന്നത് കേട്ടു. ഒന്നന്വേഷിച്ച് നോക്കണം ഇനി അതിനെ പറ്റി ഉം.. !
നമ്മൾ ആ ഹാ ബാങ്കൊന്നും ചെയ്യാത്തോണ്ട അത അറിയില്ലട്ടോ, പിന്നെ പ്രൈവറ്റ് ബാങ്ക്- ക്കും ഫിനാൻസിനെ പറ്റിട്ട് ധാരണ ഉണ്ട് ന്നല്ലാണ്ട് അയ്ശെരി കുറവാണ്ലേ ഉം ഉം ഉം അവടെങ്ങനെ സാലറീസും ഇപ്പ വയ്ക്കേണ്ടി വരൂല്ലല്ലേ ഹോം ലോൺന്
സാലറി സ്ലിപ്പ് വെക്കണം ആഹ് ഹസ്ബൻഡിന്റെ സാലറി സ്ലി പ്പ് വെക്കണം ഒരു സിക്സ് മന്ത് അങ്ങനെ എന്തോ ആ അപ്പോ അത് വെച്ചിട്ടുണ്ടെങ്കി കിട്ടല്ലോ ആൾടെ പേരില് കി
അതാണ് ല്ലെ നമ്മളിപ്പോ ഈ ലോക്കല് ഫിനാൻസ് ത്ത്കള്ലൊന്നേ സ്ലിപ്പ് ഒന്നും ഇല്ലാത്തോർക്ക് സാധാരണ ഫിനാൻസുകളോക്കെ ചെയ്യാൻ പറ്റും
ആഹ് ആഹ്
ല്ല പഷേ ഇൻറസ്റ്റ്റേറ്റ് കൂടുതലാവും ട്ടോ നല്ല കൂടുതലാവും പതിന അങ്ങനെക്കെ വേരും കാരണം സ്ലിപ്പും പ്രൂഫും ഒന്നും ഇല്ല്യാണ്ടേ
ആഹ് അതെന്നെ അത് പ്രൈവറ്റ് ആഹ് അതെ പ്രൈവറ്റ് സെക്റ്ററിലങ്ങനെ അങ്ങനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ
ഉം അങ്ങനൊക്കെ ബയങ്കരായിട്ട് ചെയ്യുന്നോണ്ട്
ഉം അപ്പ നമ്മളൊരു സ്ഥലത്ത് അങ്ങനെ അന്വേഷ്ച്ചപ്പോ അത് പഷേ ഡിമിനിഷിങ് അല്ല നല്ല ഇൻട്രസ്റ്റ് തന്നെ നയൻ പെസെന്റേജ് ഒടുക്കം വരെ നയൻ പെസെന്റേജ് ന്നെ കൊടുക്കണം
ആഹ് ഫ്ലാറ്റ് ഫ്ലാറ്റ്ല്ലെ ഫ്ലാറ്റില് എടുക്കരുത് ട്ടോ എപ്പഴും ലോൺ എടുക്കുമ്പോ ഡിമിനിഷിങ്ങിലെ എടുക്കാവൂ
ആഹ് അതെ ഡിമിനിഷിങ്ങിലാണ് പിന്നെ നമ്മൾ അത്രയും ഏഹ് അടക്കണ്ടേ
നമുക്കിപ്പോരു എ നമുക്കിപ്പ ഇല്ലന്ന് പറഞ്ഞിട്ട് കാര്യംല്ല എപ്പോഴെങ്കിലും ഒരു ഫണ്ട് എങ്ങനെങ്കിലും സെറ്റായാലേ ഒ ക്ലോസ് ചെയ്യാച്ചാ ഫ്ലാറ്റ് റേറ്റിലാണെങ്കി ബുദ്ധിമുട്ടാണ്
അതെല്ലേ ഉം അപ്പോ അങ്ങനെ എന്തായാലും എടുക്കുന്നില്ല ഉം മറ്റേ കൊ റച്ച് ലേറ്റ് ആയിട്ട്ണ്ടെങ്കിലും കൊഴപ്പല്ലല്ലോ കിട്ടാൻ കൊറച്ച് പാസ്സായി വരാൻ കൊറച്ച് ലേറ്റ് ആവും തോന്ന്ണു എസ് ബി ഐ ലോക്കല്ലേ
ആഹ് അതായെ കൊറച്ച് കൊഴ പ്പോത്തുല്ല്യ രണ്ട് മൂന്ന് വെച്ചം ഫ ഉം ഹോം ലോൺല്ല അപ്പത്തെന് മാസങ്ങൾ പിടി ക്കും പിന്നെ നമ്മള് നമ്മടെ സ്കെച്ചും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കണ ഒരു ടൈമൊക്കെ എടുത്തിട്ടേ
ആഹ് അതെ ആ അപ്പോഴേക്കെ പിന്നെ റെഡിയായ മതി കൊഴപ്പൊന്നുല്ല്യ
ആഹ് വീട് പണില്ലേ അപ്പോ നമ്മക്ക് ഒത്തിരി പതുക്കെ ത തെരക്കൊന്നുംല്ല അതാണ് ഒരു വണ്ടി എടുക്കാനൊക്കെ നമ്മുക്ക് ഒരാഴ്ച്ചേക്കെ മതി വീടമ്പോ കൊറച്ച് ആലോച്ചിട്ടും പിന്നെ അത് കൊറച്ച് പ്രൊസീജിയേസും വൽതല്ലേ അപ്പ അതിനനുസരിച്ചുള്ള ടൈം എടുക്കും
ഉം നമ്മള് കൊറേയായി ഇങ്ങനെ പ്ലാൻ ഇടുന്നു ഇപ്പ പിന്നെ അനിയന്റെ മാരേജൊക്കെ കഴിഞ്ഞതൊണ്ട്പ്പൊ ആവ്വാണല്ലോ കഴിഞ്ഞില്ല
ആഹ്
ഇപ്പഴേക്ക് നമ്മൾ സ്വന്തായിട്ടൊന്ന് ചെയ്യാന്നുള്ളരിതിലാണ്.
നിങ്ങള് കൂടിമാ ഉം കഴിച്ചു കഴിച്ചു ഫുഡ് കഴിച്ചു ചായ കുടിക്കണ സമയായ് ആഹ് ഞാ ഓൾറെഡി ഡ്യൂട്ടിലന്നെ ആയിരുന്നു പിന്നെ ഒന്ന് വെറുതെ അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അങ്ങനെ എടുത്തതാ
ആഹ് അതെല്ലേ ആഹ് അല്ല ടൈമ് കഴി ഇല്ലേ വൈകിട്ട് നേരത്തെ കഴില്ലേന്ന് ചോയ്ക്ക്യാ
ആഹ് നേരത്തെകയ്യും അഞ്ചര വരെണ്ട് അഞ്ച് മണിക്കൊക്കെ എറങ്ങാം കൊഴപ്പില്ല ഉം
ബസ്സിനായിരിക്കുംല്ലേ പോക്ക്
ബസിന് പോവും ഉം തലവേദനിച്ചിട്ട് വയ്യാ എന്താറില്ല. സൺഡേ ലീവാ സൺഡേ ലീവാ സൺഡേ പിന്നെ നമ്മള് കലണ്ടർല് എന്തെങ്കിലൊക്കെ ഓഫോണ്ടേ അതൊക്കെ ഓഫാ
ഒക്കോ ഓഫാണല്ലേ ആടെ ഓഫീസി തന്നെയണോ അല്ലെ നിക്കണ്ടെ നിക്കേണ്ട ആവശ്യംണ്ടോ ഇല്ലല്ലോ ഓഫീസിലല്ലേ?
ഞാ ഓഫീസ്ല
ആഹ്
ഉം എവിടെ നിക്കണോന്ന് മനസ്സിലായില്ല
അല്ല നിൽ നിക്കുന്ന അങ്ങൻത്തെ കാല് വേദന എന്തോ പറഞ്ഞോണ്ട് ചോദിച്ചതാ.
എല്ല തലവേദന തലവേദന ഫോണിക്ക് നോക്കി
ആഹ് അത് ശരിയാ സിസ്റ്റത്തിന്റെക്ക് നോക്കുമ്പോ ഭയങ്കര ഉം ഉം ഉം ഉം
വേറെ പ്രശ്നൊന്നുല്ല ഉം ഗ്ലാസ് വെക്കലൊക്കെണ്ട്
ഏഹ്
ഉം അങ്ങനെ പിന്നെ എന്താ പാട് വെയില മഴയാ
വെയിലാണ്പ്പൊ
വെയിലല്ലെ വിടെ അതെ പൊരിഞ്ഞ വെയ്ല പൊരിഞ്ഞ വേയ്ൽ കണ്ടവല്ല വേനൽക്കാലം തോന്നും
നല്ല മഴ രാവിലെ ഇപ്പൊ പൊരിഞ്ഞ വെയില് മാ വല്ലാത്തൊരു ക്ലൈമറ്റാലെ ഇതുകൊണ്ടെനിക്ക്പ്പോ എത്ര എല്ലാർക്കും പനിയും മാറാത്ത പനിയാ
ഈ ക്ലൈമെറ്റ് ചേഞ്ചിൻഡാണെ
അതെ പണ്ട് ഈ നമുക്ക് കൊറോണ വന്ന ടൈമിലുള്ളത് പോലത്തെ പനിയാണ് തിരെ പെട്ടെന്ന് അങ്ങൊണ്ട് മാറാതെ ചുമ മാറുന്നതേല്ല
മാറാതെ ഒരാഴ്ച രണ്ടാഴ്ചൊക്കെ ഇങ്ങെനനിക്കാനൊരു മ
ഞാനൊക്കെ കൊറേ ദിവസം വെച്ചു നിന്നു
ഉം ഉം ഉം
അങ്ങനൊക്കെ ആയതൊണ്ട വെയിലും മഴയൊന്നായിട്ട്
ഏതെങ്കിലും ഒന്നാണെങ്കി നമുക്ക് അത്ര പ്രശ്നംല്ലേ ഇത് ക്ലൈമറ്റ് ഇങ്ങനെ
ഒന്നെങ്കിൽ ഒരു മഴ പെയ്യട്ടെ ലെ വെയിലും കൂടെ വരേണ്ട ആവശ്യുണ്ടോ ഉം
ഉം അങ്ങന വന്നാ ബുദ്ധിമുട്ടാണെ വയ്യാത്തൊക്കെ പെട്ടെന്ന് വെയ്യാതാവും.
ഉം അതെ പിന്നെന്താ സ്നാക്സ് ഒക്കെ കൊണ്ടാവാറുണ്ടോ അല്ലെ പുറത്തു പോയി കഴിക്കോ
അത് പുറത്തു പോയി കഴിക്കലാണ് വൈകുന്നേരത്തെ എപ്പഴും അങ്ങനെ ചായ കുടിക്ക ലില്ല രാവിലെയാണ്‌ ഒന്ന്‌ ചായ കുടിക്ക വൈകുന്നേരത്ത്ക്ക് തലവേദനക്ക എടുക്കാണെങ്കിൽ ചായ കുടിക്കും പോയിട്ട്
ആഹ് ആഹ് ഉം നല്ലതാണ് ഇപ്പോ ന്യൂസിലൊക്കെ ഒക്കെ കണ്ടില്ലേ ചായപ്പൊടിയൊക്കെ പിടിച്ചത് ന്യൂസിൽ ഉണ്ടായിരുന്നല്ലോ മറ്റേ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ടായില്ലേ ചെറിയ കൂൾബാർ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെല്ലേ ചായക്കടയൊക്കെ ഇല്ലേ അവിടുന്ന് മറ്റേ മായ ഫുള്ള് ഭയങ്കരായിട്ട് മായം ചേർത്തിട്ടുള്ള ചായപ്പൊടി പിടിച്ചത് കളറിന് വേണ്ടീട്ട് ആഹ് കൊറ ച്ച് ഒരു ഇത്തിരി ഇട്ടാവതി ഇങ്ങനത്തെ ചായക്കടേൽ ഈ ബ്രാൻഡഡ് ഒക്കെ നമ്മള് വീട്ടില് യൂസ് ചെയുമ്പോ ഏതെങ്കിലും എവിട്ടിയോ അങ്ങന ബ്രാൻഡാടൊ ക്കെയാണല്ലോ യൂസ് ചെയ അല്ല നമ്മള് ലൂസ് വാങ്ങുന്നേൽ ഭയങ്കര കളറിന് വേണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് പിടി ച്ച് ബാൻ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് ഇപ്പൊവിടുന്ന് എവിടെക്കെയോ പിടിച്ചണ്ട്
എവിടെ നമ്മടെ നാട്ടിൽ തന്നെയാ
ആഹ് നങ്ങള നാട്ടിൽ തന്നെ എവിടേക്കെയോ പിടിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ചായക്കടയിലാണ് ഇവരിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പൊ അവർകെന്ന് വെച്ചാൽ ആഹ് ഒരു തുള്ളി പൊടി ഇട്ടാ മതി നല്ല കളറ് കിട്ടും അതിന് വേണ്ടിട്ട് പാൽചായൊക്കെ ആവുമ്പോ കൊറച്ച് അത്യാശം അങ്ങനെ വേണല്ലോ കടുപ്പത്തില്
ആഹ്
ഉം അപ്പൊ ചായൊക്കെ കൊറച്ച് കൊറക്കുന്ന നല്ലതാ
അതെതെ ആഹ് വീട്ടുമെ തന്നെയാണ് എപ്പഴും ഇല്ലതും ലെ താലേക്കൊന്ന് വേദന എടുക്കുമ്പോ
ഉം എന്നാ ഓക്കെ എന്നാ ഫ്രീ ആവുമ്പോ വിളിക്ക് എന്നാല് വീട്ടിലെത്തിട്ട് വിളിക്ക് ഫ്രീ ആയിട്ട് ഓക്കെ ശരി ഉം